കേക്കാവോ
ആഹ് കേൾക്ക്ന്ന്ണ്ട്
ആഹ് പർഞ്ഞോ പർഞ്ഞോളൂ ഞാൻ തുണി വിരിക്കാ ഞാൻ ക്കെ വിശേഷം നല്ല വിശേഷം ഞാൻ തുണി വിരിക്കാനായ്ട്ടെറങ്ങി ക്ലാസ്പ്പ ഓൺലൈൻ ക്ലാ സ് കഴിഞ്ഞതേ ഒള്ളൂ അങ്ങോട്ട് എട്ത്ത് കഴിഞ്ഞതേ ഒള്ളൂ എട്ത്ത് കഴിഞ്ഞിട്ട്തേ തുണി വിരി ക്ക്യാൻ വേണ്ടി ഇറങ്ങി
ഏഹ് തുണി അകത്ത് അകത്ത്ടാനോ
അകത്തല്ല മെ വീട്ട്ന്റെ മേൽല് വിളി വിരിക്കാൻ വേണ്ടി ആഹ്
ഇപ്പ ആഹ് ഇനിയിപ്പോ പൊർത്തിട്ട്ട്ട് കാര്യല്ല മഴാ
ആഹ് ഇല്ല നമ്മക്ക്വടെ ഷീറ്റ് ഓഹ് വ്ടെ ഇന്ന്പ്പം മഴ പെയ്തില്ല ഷീറ്റ് ഇട്ടിട്ട്ണ്ടേ ഇവ്ടെ ഷീറ്റ്ട്ടിട്ട്ണ്ട് അത്കൊണ്ട്
റ്റ്ള്ളാേണ്ട് പിന്നെ കൊഴപ്പല്ല എവ്ടെ കെടന്നാലും കൊഴ്
ആഹ് അങ്ങനെ നനയത്തില്ല അവ്ടെക്കെടന്നാേളും ആഹ് അവ്ടെക്കെടന്നോളും പിന്നെ ആഹ് വീട്ട്ലാരൊക്കെണ്ട്
വീട്ടില് ഞാനും ഇക്ക പിന്നെ മൂന്ന് കുട്ട്യേളാണ് പിന്നെ ഒര് നത്തൂനുണ്ട് വേറെ ആരുല്ല ആഹ്
ആഹ് പഠിക്ക്യു ആണോ മക്കള്
ആഹ് പടിക്ക്യാണ് മൂത്താള് നാലാം ക്ലാസ്സില് രണ്ടാമത്തെ പെൺകുട്ടി ഒന്നാം ക്ലാസ്സില് പിന്നെ ഒന്ന്ള്ളത് ചെർതാണ് ഒര് വയസായ്ട്ടൊള്ളൂ
ആഹ്
ആഹ്
പിന്നെ ഇവിടെ എനിക്ക് ആഹ് രണ്ട് പേരുണ്ട് ഹസ്ബന്റ് നാട്ടിലാണ്
ആഹ്
പിന്നെ മക്കള് ആഹ് ഒരാളഞ്ചിലും ഒരാളാറിലും പഠിക്ക്ന്ന്
ആഹ് വന്നിലെ സ്കൂളൊക്കെ വിട്ട്ട്ടെ
ഓഹ് സ്കൂളൊക്കെ വിട്ടിട്ട് വന്ന് കഴിഞ്ഞ് മക്കള് ഞാനും ഇപ്പോ ഓൺലൈനായ്ട്ട് ആഹ് ട്യൂഷനെട്ക്ക്ന്ന്ണ്ട് മൂന്നൂസായി ആഹ്
ട്ട്യളക്കെണ്ടാവുലേ ക്ലാസ് ആഹ് ആഹ് ഉണ്ടാവണ്ടേ പഠിക്കാനൊക്കെ ആഹ്
ഓ പഠിക്കാനൊക്കെ ഇണ്ടാ കുട്ടികള ഇന്ന്പ്പോ ഒരാള് അബ്സന്റ് ക്ലാസ്സിലൊരു കുട്ട് ഇന്നപ്പോ കേറിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പ എട്ട് മണിക്കൊ ക്ലാസ് ഒമ്പത് മണിക്കക്ക് ക്ലാസ് ആക്കിയിട്ടുണ്ട് എട്ട് മണിയുടെ ആയിരുന്നു ഒമ്പതുമണിക്ക് ആക്കി
ആഹ്
ഓ മടിയുള്ള ക്ലാസിലിരിക്കാൻ മടിയുള്ള കുട്ട്യാള ഉം അങ്ങനെള്ള കുട്ട്യെളും ഒണ്ട് ആഹ്
മടിയാവുമ്പളാണ് പഠിക്കാം മടിള്ള കുട്ട്യാളാവ്മ്പ പിന്നെ ഞമ ക്ലാസ് ഊം അവര്ക്ക് തന്നെ മദ്ർസ സ്കൂള് പിന്നെ ട്യൂഷൻ ആഹ് എല്ലം കൂടി ആവുമ്പാെ അവര്ക്ക് പറ്റ്ണില്ലാ ഉം ആഹ് ഇബ്ടത്തതും അങ്ങൻ തന്നെ ഞാൻ പറ ട്യൂഷനാക്കി തരാ ആ വേണ്ട മദ്റസാ സ് കൂള് പിന്നെ ഇഞ്ഞ് പഠിക്കാൻ പോണ അപ്പ ഇപ്പ തൽക്കാലങ്ങനെ വ്
ആഹ് പുള്ളേർക്കൊരു ആഹ് എല്ലാം കൂടെ ആവുമ്പോഴേ
ആഹ്
ഇവിടെ എന്റെ അ എന്റെ അനിയത്തിയുടെ മോനുണ്ട് രാവിലെ ആറ് മണിക്ക് മദ്രാസ അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അപ്പ തന്നെ അബാ സ്കൂളിൽ പോകും സ്കൂളിൽ പോയിട്ട് തിരിച്ച്ന്നാൽ അബാക്കസിന് പോവും അബാകസിനെ പോയിട്ട് തിരി ചെന്നാൽ ട്യൂഷന് കയറും.
ആഹ്
ഇതിന്റെ ഇടക്ക് എവിടെ കൊച്ചിന് സമയം രാത്രിയാണ് അത് സമയം കിട്ടുന്നത്
ആഹ് അത് തന്നെ
സമയം ആഹ് അപ്പൊ ഉറങ്ങാനും സമയമാവും
ആഹ്
ആഹ് പിന്നെന്താ കഴിക്കന്ന് കേറികെടന്ന് ഉറങ്ങന്ന്
ആഹ് അതന്നെ പടിത്തല് കഴിഞ്ഞ പിന്നെ മക്കൾ ഒറങ്ങും
ആഹ് ഇവിടെ എന്റെ മോളെപ്പോഴും പറയും ഉമ്മി എന്നാ ഒന്ന് അബാക്കസ് ആകും ഉമ്മി ഞാൻ പറഞ്ഞു അബക്കാസിനു വീട്ടാ നിനക്ക് നിന്ന് തിരിയാനുള്ള സമയം പോലും കാണത്തില്ല എന്ന് പറഞ്ഞു ഇപ്പം ആഹ് ക്ലാസ്സ് സ്കൂളിലത് മാത്രം പഠിച്ചാതി
ആ അതന്നെ.
ആഹ് പക്ഷെ അബാകസും കൂടെ ആവുമ്പം. നന്നായിട്ട് ബുദ്ധിമുട്ടും ഉം നല്ല ബുദ്ധിമുട്ടും
ആഹ് മദ്രസൽ പോണില്ലേ അപ്പൊ
ഓ മദ്രസ ഉണ്ട് മദ്രസ സാറ്റർഡേ സൺഡേ ആണ് ആഹ് അതപ്പൊ ആഹ് ഒരു ഇത് കുഴപ്പല്ല
ആ
പിന്നെ നമ്മളെ ഇതിൽ തന്നെ അബാക്കസ് പഠിപ്പിക്കുന്ന ആരാണ് ഉണ്ടെന്ന് തോന്നന്ന് എന്നോട് ഇന്നലെ കോൾ ചെയ്തപ്പോ ആ കോൾ ചെയ്തപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അബാക്കസ് ആ ഇപ്പൊ പഠിപ്പിക്കുന്നില്ല ഞാൻ അങ്ങനെ പറയെം ചെയ്തു പറയണേന്ന് പറയെം ചെയ്തു സ്റ്റാർട്ട് ചെയ്താ
ആഹ് ആഹ് സ്റ്റാർട്ട് പറഞ്ഞാ മതി
ആഹ് ഞാൻ സിലബസ് മാത്രല്ലെ ഞാൻ നോക്കുന്നുള്ളൂ സിലബസും ഇംഗ്ലീഷ് ബേസ് നോക്കുന്നുണ്ട്.
ആഹ് ശരി ആഹ് അപ്പ നല്ല ഇതാ ആഹ് ആഹ്
അതിനാണ് കൂടുതലും
ആഹ്
ആഹ് ഈ വർഷം നിക്ക് വീട്ടിലേ പണിയൊക്ക കഴിഞ്ഞു അതായി മീൻ ഇന്നപ്പോ ഒന്നും വെച്ചില്ല സാമ്പാറാക്കി.
ഏഹ് ആഹ് എന്നും മീൻ തന്നല്ലേ മീനും ഇല്ല ആ ആഹ് എന്നും മീൻ തന്നല്ലേ.
ഉം പിന്നെ കൂടുതൽ ഇറച്ചി ഇരിക്കുന്നു മീന് കൊണ്ട് മീൻ രാവിലെ വരും എറച്ചി വെച്ചില്ല കൈ വയ്യാത്തോണ്ട ഒന്നിനെ
ആഹ് വൈകിട്ടെന്തേ ആ അതന്നെ ആ പിന്നെ കൂടുതല് പണിയന്നും പറ്റൂല
ഉം അയ്ന്ടക്ക് എല്ലാം തുണി വരെ കഴിവിട്ടിട്ട് ക്ലാസിന്റെ പതിനൊന്നരട്ട് നോക്കിരിന്നിട്ട് അവര് കേറിയില്ല പിന്നെ അഞ്ച് മണിക്ക് വേറൊരു മിസ്സിന് ക്ലാസുണ്ട് ആഹ് കുട്ടിക്ക് വേറൊരു മിസ്സാ ക്ലാസ് എടുക്കുന്ന പിന്നെ അഞ്ചരായപ്പ അവര് വിളിച്ച് സോറി മിസ്സേ സോറി മിസ്സേ മിസ്സ്‌ ക്ലാസ് എടുക്കാൻ കയറും പറഞ്ഞോണ്ട് നിക്കുന്ന് ഞാൻ പറഞ് മറ്റേ മിസ്സ്‌ പ്രശ്നം ആവത്തില്ല തിരുതാവാത്തില്ലേ ഓ ഓ കൊഴപ്പമില്ല മിസ് എടുക്ക് മിസ് ആവുമ്പോ മോൻ ഇരിക്കോന്നും പറഞ്ഞു നിൽക്കുന്നെ പിന്നെ ഞാൻ ക്ലാസ്സ് എടുത്തു ഇപ്പ കഴിഞ്ഞതേ ഓഓഓ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
ഇനിയിപ്പ മറ്റേ മിസ്സ് എപ്പൊ കേറുന്നോ എന്തോ പാവം ഈ രണ്ട് കുട്ടി ഈ രണ്ട് കുട്ടികളുടെ ക്ലാസ് നമ്മക്ക് അങ്ങനെ കിട്ടത്തേയില്ല
ആഹ്
ആഹ് ഈ കുട്ടിയുടെ മൂത്ത കുട്ടി മലയാളത്തിനുണ്ട് ഒരു ദിവസാണ് കേറിയിട്ടുള്ളത് ആകെ ആകെ ഒരു ദിവസം കേറി ആഹ്
മക്കള് മടിയായാൽ അങ്ങനെ തന്നെ ആഹ് അതന്നെ മടിയാകുമ്പോ അങ്ങനെ തന്നെ മിസ്സേ
ഓ വായിക്കാനും അറിയത്തില്ലല്ലേ ഇപ്പ പിള്ളേർക്ക് കൂടുതലും
ഏഹ്
! ! ! ! ആ ഇപ്പൊ പിന്നെ വായിപ്പിക്കും നമ്മള് വായിപ്പിച്ച് പഠിപ്പിക്കണ ഇപ്പൊ
ആഹ് വായിച്ച് പഠപ്പിക്കണം എന്നലെ മനസ്സിലാവുള്ളു കുട്ടികൾക്ക് ആഹ് ആഹ് അതന്നെ
ഫുള്ള് വായിക്കുന്നത് ഫുൾ തെറ്റാണ്
തെറ്റോ ആഹ് ആ വായിച് അക്ഷരം മനസ്സിലാക്കണം എന്നാലല്ലേ പറ്റുള്ളൂ ഉം ആഹ് പിന്നെപ്പൊ ചെറിയ ക്ലാസൊക്കെ ആവുമ്പോ അങ്ങനെ ങ്ങനത്തന്നെ ഉം ആഹ്
ക്ലാസിലെ മലയാളത്തിലെ ടെസ്റ്റ് ആഹ് യൂണിറ്റ് ടെസ്റ്റ് ഫസ്റ്റ് ചാപ്റ്റർ ഇട്ടേന ആ പേപ്പർ കൊണ്ട് മുങ്ങി ആ പേപ്പറ് കയ്യില് വെച്ചാണ്ട് ആള് മുങ്ങി ആഹ്
ഏഹ് എന്താ ചെയ്യാ
ഞാൻ രണ്ടൂസം മെസ്സേജ്ട്ട് അവൻ റിപ്ലൈയും തരുന്നില്ല മൂന്നിന്റന്ന് ഞാൻ വിളിച്ചാപറയാണ് ലീസ്റ്റാം എഴ്തിയ പേപ്പർ പോലും എവിടെ വെച്ചന്ന് അറിയാൻ വയ്യാ
ആഹ് ആഹ്
അങ്ങനത്തെ പിള്ളേരാണ് മ്മ് മോനഎങ്ങനെയാ പഠിക്കാ പടി ഉം
പ്പൊന്നുല്ല ഇങ്ങനെ പോണൂ കൊറച്ചൊരു ഇതന്നെണ് കളീല് പെട്ടിട്ടേയ് പഠിച്ചീര്ന്നെന്നെണ് പിന്നെപ്പൊ കളീലൊക്കെ പെട്ട്പ്പൊ നാലാം ക്ലാസ്സായപ്പോ കുറച്ചൊരുത് കിട്ട്ണ്
ആഹ് ഓൺലൈൻ ക്ലാസ് ഒക്കെ വേണെങ്കി പറഞ്ഞാമത്യാട്ടാ
അഹ് ആഹ് ആഹ് പറയാം
ഓണത് ഓണത്തിനിടയിലും ഫുഡ് കച്ചവടം ന്ന് വിചാരിക്കരുത്
ഇല്ലല്ല ആഹ് കാെഴപ്പുലാ
ആഹ് എല്ലാ എന്റെ അനി അവള് ഞാൻ പിള്ളേരുടൊക്കെ സംസാരിച്ച് നമ്മക്ക് ട്യൂഷന് വേണങ്കി പറയണം കേട്ട് ഇവളന്നെ നോക്കും പിള്ളേരെ പിടിക്യാൻ വേണ്ടിം വന്നിരി ക്കീനല്ലീ നോഗി ആഹ്
ആഹ് ശരിയാ ഉം ഇക്ക എന്താ ചെയ്യ്ണ്
ഇക്കാക്ക് വെൾഡിങ്ങിന്റെ വർക്കാണ് പിന്നെ മ ദംമുറിപ്പുണ്ടയ് എല്ലാതിലേക്കും പുള്ളി പോകും ഓഹ് എല്ലാത്തിനും പോവും
ആഹ് രാവിലെ നേരത്തെണീക്കേണ്ടി വരുല്ലേ കുട്ടികളസ്
ആഹ് ആഹ് രാവ്‌ലെ ഇന്ന്പ്പ ഞാൻ ത ആഹ് മൂത്തോൻ കൊറച്ച് ദെവസം വടെ താമസിച്ച്ന്ന് എനിക്ക്ന്ന് വയ്യാ ചുമയും ഉം ഉം പിന്നെ അവിടെ പിന്നെ എങ്ങനെയ കാര്യങ്ങളൊക്കെ
ഇവിടെ കുഴപ്പൊന്നില്ല ഇക്ക കടയിൽ പോയികുണ് ഇനി ഒരു പത്തര പതിനൊന്ന് മണിയക്കൊ ആകുമ്പ വരും ഉം ആഹ് കട ശവർമന്റെ പണിയാണ് അപ്പൊ കടേ പോവും ഉം രാവിലെ ഉച്ചക്കെ ആവുമ്പോ പോരും
ആഹ്
ആഹ് ഇനി വരുമ്പോ പത്തര പതിനൊന്നു മണിയൊക്കെ ആകും ആഹ്
ഉം പിന്നെ
പിന്നെന്താ?
വേറെന്താ ചായ കുടിച്ചില്ല ചായ ഇട്ട് വെച്ചതേ ഇവിളൂ ക്ലാസ് ട്ട് കയ്ഞ്ഞു ചായ ഇട്ടു പിള്ളേർക്ക് പിസ്സ വാങ്ങിച്ചു കൊടുത്തു പിസ്സയും കഴിച്ചിട്ട് അത് തുണി വിരിക്കാൻ കയറിയതാ ഉം
കുട്ടികൾ കൊടുത്തില്ല ചായ
കുട്ടികൾക്കു ചായ കൊടുത്തില്ല ഇട്ടു വെച്ചതേ ഉള്ളൂ ഇട്ട് വെച്ചിട്ട്താണ് ആഹ് ആഹ് പിന്നെ
പിന്നെന്താ തുണിവിരിക്കലെക്കെ കഴിഞ്ഞ?
ഓഹ് തുണിവിരിക്കല കഴിഞ്ഞു ഇങ് താഴെ ഇറങ്ങി വന്നു ഉം
ആഹ
പിന്നെ ആഹ് ഫുഡ് കഴിച്ച മീനെ കിട്ടിയോ?
ആഹ് മീനൊക്കെ ഇതാണ് വത്തള് ചൂതക്കെയാണ് കി ട്ടീയില
മത് ആഹ് പിന്നെ ഇന്ന് അങ്ങനെ എന്തോ കറി
പറയുന്നുത്ര
വ വത്തളെന്ന് വെച്ചാ
മെത്തള്ന്നാ ആഹ് ചെറിയ മീനിന്
ഓഹ് നത്തോലി
ആഹ് അവടെ അങ്ങനെ പറയല്ലേ ചെറുത്ത് ആഹ് ആഹ് അവിടെ ചൂടാ മെത്തള് ന്നൊക്കെ പറയല്
ആഹ് ചിലയിടങ്ങളില് വേറെ വേറെ പേരാണ് പറയുന്നത് അയ്യോ ഇവിടെ മാമീടെ നമ്മളെ മാമീരവിടെ വന്നപ്പോ ഒരു കൊച്ചു വരവായിരുന്നേ ആഹ് കൂന്തല് കിട്ടി കൂന്തല് കിട്ടീന്ന് പറഞ്ഞ ഞൻ പറഞ്ഞ എങ്കി വെച്ചിട്ട ശാലം കൊണ്ടുവന്നേ അപ്പൊ ഞാ മോനെ ആഹ് അന്ന് ഞാൻ മോന പ്രഗ്നന്റെ എന്നെ കൂന്തല് വെച്ചിട്ടി കൊണ്ടു തരണേന്ന് പറഞ്ഞു കൊണ്ടു തരന്നേ കൂന്തൽ എന്താണ്
ആഹ് ആഹ് അത നിങ്ങളടൊക്കെ കെണറാന്നാ പറയല്ലേ ആഹ് ആഹ് ഓരോരോ രാജ്യ ത്ത് ഒരോ ഭാഗ ഓരോരോ പേരുകള മീനോക്കെ
പക്ഷെ നല്ല രസട്ടോ ഓരോരുത്തര് പറഞ്ഞേക്കാൻ നല്ല രസമാണ് ഓരോ പേരിൽ പറയുന്നെ
ഇവിടൊ ആണെങ്കില് ഇപ്പൊ നമ്മുക്ക് കേൾക്കുമ്പോരു രസമാണ് അങ്ങകറി ചോദിക്ക ത് ഏത് മീനാണ് ചോദിക്ക
ആഹ് അതന്ന് ചിലയിടങ്ങളില് തുണി തിരുബ ന്ന പറയുന്നത്
ആഹ് ങ്ങളക്കെ അലക്കാവുന്നാകും പറയാ
നമ്മള് കഴിവന്നാ പറയാറ് തുണി കഴവാ എന്ന് പറയും
ആ ശരി വിളിക്കാം ഒന്ന് മിണ്ടാതെനിന്ന ഞാൻ ഒന്ന് പറയ